ഹലോ
ആ
ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം സുഖല്ലേ അതെ സുഖാണ്
നല്ല വിശ വിശേഷങ്ങളൊക്കെ വന്ന കൊറച്ച് പോക്കനാണ് ഞാന് ഇങ്ങനെ ഒരു പനി ബാധിച്ചാണ്ട് ഇപ്പോ ഹോസ്പിറ്റല്ല് പോയി വന്നിട്ടുള്ളു ആശുപത്രീന്ന് വന്നിട്ടുള്ളൂ അങ്ങനെ കേൾക്കുമ്പോ ഇങ്ങനെ ഒന്ന് വിളിച്ചതാ വെറുതെ ടൈം കിട്ടിയപ്പോ
ആഹ് അതെ ഇപ്പൊ പനിയുടെ എല്ലാം സീസൺ ആണല്ലോ
ആഹ് പനി നല്ലൊരു പനി ബാധിച്ച്ണ് ആശുപത്രിയിൽ ഇങ്ങനെ പോയി വന്നതാ ഞാനിങ്ങനെ ആലോചിച്ച് നമ്മള് പണ്ടൊക്കെ ഞാൻ ഇൻ്റെ ചെറു അപ്പോത്തി ഞാന് ഹോസ് ആശുപത്രിൽ പോകണമെങ്കില് കുറേ പോണായിരുന്നു പക്ഷെ ഇപ്പ വീടിന്റെ അപ്പുറത്തന്നെ ആശുപത്രിണ്ട് കുറെ ആശുപത്രികൾ നമ്മളെ നാട്ടില് കൂടി വരുവാണല്ലോ
അതെ കുറെ ദൂരൊന്ന് സഞ്ചരിച്ച് ആശുപത്രിക്ക് പോണ്ടെ ആവശ്യല്ല അടുത്ത് തന്നെണ്ട് ഇപ്പോ
അതന്നെ അതാണ് നമ്മളെ അത് നമ്മളെ നാടില് ഒരു ഗുണമാണോ അതോ ദോഷമാണോ ര തൂണ്ടല്ലേ
തീർച്ചയായിട്ടും അത് ഗുണവെന്ന് പറ നമുക്ക് മൈന്യൂട്ട് കാര്യ കാര്യങ്ങളളുക്കും പക്ഷെ അന്നേരം അത് ദോഷാണല്ലത്
കാരണം നമ്മുടെ സമുദായത്തില് രോഗങ്ങൾ കുറെ കൂടിയത് കൊണ്ടാണല്ലൊ ആശുപത്രികള് നമ്മുടെ സമൂഹത്തില് കൂടുന്നത്
ആഹ് അതെ അതെ അതെ ഇതിലിപ്പോ മെയിന് ആയിട്ട് നമ്മളെ ഫുഡ് എല്ലാം ഇതിന് കാരണല്ലേ
ഫുഡ് നമ്മളെ ഭക്ഷണ രീതി സമുദായത്തിന്റെ ഭക്ഷണരീതി പറ്റെ മാറീക്കണല്ലോ ഇപ്പൊ ഫുള്ള് ഫാസ്റ്റ് ഫുഡിലേക്കും പിന്നെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങള് അതൊക്കെയാണല്ലോ ഇപ്പൊ മനുഷ്യര് തിന്നുന്നത് അതാണല്ലൊ ഒന്നാമത് കാര്യം പിന്നെ ഞമ്മുടെ സമുദായത്തില് രീതി നോക്ക് ഇപ്പോ നമ്മുടെ പ്രകൃതി തന്നെ മരങ്ങളും പിന്നെ മലിനീ വായു മലിനീകരണം ജല മലിനീകരണം എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ മലിനീകരണമാണല്ലോ ഇപ്പൊ ഉള്ളത് നടക്കുന്നത അപ്പൊ മനുഷ്യന് ആയുസ് കുറയുന്നുണ്ട് പിന്നെ മനുഷ്യന് രോഗങ്ങൾ കൂടുന്നു
ആഹ് അതെ രോഗങ്ങള് കൂടുന്ന് അതില് ഇപ്പോ നിങ്ങള് പറഞ്ഞമായിരി ഏ എയർ പൊല്യൂഷ്യന് ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം വരുന്നില് നമ്മള് ഇന്നത്തെ കാലത്ത് ഏഹ് ഒരു വീട്ടിലൊരു വണ്ടി ഇല്ലാത്ത ആൾക്കാര്ണ്ടോ ഇല്ല അത് അത് കൊണ്ട് ഇത് ഇത് ഇതൊക്കെ പിന്നെ അതേമാരി ഒരു ഫിഡ്ജില് ഫ്രിഡ്ജിണ്ട് ഫിഡ്ജില് വെള്ളം വെച്ചിട്ടെല്ലാം കുടിക്കും അങ്ങനെ ഓരോ രോഗങ്ങള് പിന്നെ നമ്മള് ഇപ്പൊ ഇങ്ങള് ഫാസ്റ്റ് ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ അതൊക്കെ നമ്മള് കഴിക്കുന്ന രീതിയും ത് കുറേ നമ്മളെ രോഗങ്ങളിലോട്ട് കൊണ്ടോയി എത്തിക്കുന്നു
അതന്നെ ഞാന് പറഞ്ഞില്ലേ നമ്മളെ ഭക്ഷണ രീതി പറ്റ മാറിയിട്ട് നമ്മളെ ഈ ഒര് നമ്മളെ സമുദായത്തിന്റെ കാരണം ഈ കൊറോണയുടെ ശേഷമാണ് ഒന്നും കൂടെ ഭക്ഷണ രീതി പ റ്റ മാറിയത് കാരണം കൊറോണക്ക് ഒരു കുറച്ച് ആളുകള് കുറച്ച് ഭക്ഷണം കഴിക്കാതെ നിന്ന് ആഹ് സമയത്തില് വിപരീതമായിട്ട കഴിഞ്ഞേന് ശേഷ ആളുകള് പ ഈ ജങ്ക് ഫുഡിലേക്കും മറ്റേ ഫാസ്റ്റ് ഫുഡിലേക്കു ആളുകള് ഭയങ്കരമായിട്ട് അടുത്ത്. ആളുകള് അത് തന്നെ ഡെയിലി തിന്നുന്ന് ഫാസ്റ്റ് ഫുഡ് ഡെയിലി തിന്നുന്ന ആളുകളാണ് ഇപ്പോ അധികമുള്ളത് അപ്പൊ രോഗങ്ങള് പിന്നെ വന്നില്ലെങ്കിലേ അത്ഭുതങ്ങളൊള്ളൂ
തീർച്ചയായിട്ടും അത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന അത് കഴിക്കുന്ന സമയം രാത്രി പതിനൊന്ന് പതിനൊന്നരക്കൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി അൺലിമിറ്റഡ് ഫുഡുകളൊക്കെ എവിടെയാണോ കിട്ടുന്നത് മന്തി പോലത്തെ ഫുഡുകൾ അത് തരഞ്ഞ് പോയി അവ്ട്ന്ന് അത് കഴിച്ച് വന്ന് നേരെ വന്ന് കിട ക്കാണെ ശരിക്ക് പണ്ട് നമ്മളെല്ലാം പഠിച്ചത് എങ്ങനെയാണ് കടക്കുന്നതിന്റെ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ഫുഡ് കഴിക്കണം ന്ന്ട്ട് കടകാം പറ്റുള്ളൂ തിന്ന് കടന്ന് കഴിഞ്ഞാ അത് പിന്നെ ദഹനങ്ങള് പ്രശ്നങ്ങള് ഒരുപാട് പ്രശ്നങ്ങള് വേറെയും വര്ന്ന്ണ്ട്
പിന്നെ ഇപ്പോത്തെ കാലത്ത് പിന്നെ രോഗങ്ങള് എന്നുള്ളൊരു കച്ചവട രീതിയാണല്ലോ ആശുപത്രികളും രോഗങ്ങളൊക്കെ അവർ തന്നെ രോഗങ്ങള് തരുന്ന് അവര് തന്നെ ആശുപത്രികൾ ഉണ്ടാക്കിമുക്ക് ചികിത്സ തരുന്നു പിന്നെ അവർ തന്നെ രോഗങ്ങൾ തരുന്നു പിന്നെ ആശു ചികിത്സിക്കുന്നു അത് ചെയ് ഒരു ചെങ്ങല മാതിരി നമുക്കൊരു കച്ചവട രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്
ഓ അത് തീർച്ചയായിട്ടും ഈ ഒരു സേവനാണ് ശരിക്കും മെഡിക്കല് എന്നത്കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീ അല്ലെങ്കിൽ പോലും അവർക്ക് അവരുടെ ഫീസ് പക്ഷെ ഇതരു സേനം പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊരു കച്ചോടാണ് ഒരാളെ ഇത്ര മണിക്കൂർ ഐസിലിട്ടു ഇത്ര രൂപ അയ്ന്ന് ഒരു രൂപ കുറക്കാൻ ഹോസ്പിറ്റലോ മേനേജ്മെന്റോ തയ്യാറല്ല ഒര് നളൊരു ഡോക്ടറെ പോയി കണ്ട കഴിഞ്ഞാല് ഇപ്പൊ നാട്ടില് ഒരു ഡോക്ടർ ഒരു ക്ലിനനിക് കിട്ടിയിരി ക്കാണ് എന്ന്ണ്ടെങ്കില് അവിടെ മെഡി ഫാർമസില്ലാത്ത ഇല്ലാത്ത ആളാെന്നുണ്ടെങ്കിൽ നമ്മൾ അവുട്ന്ന് കണ്ട കഴിഞ്ഞാ അവര് അവരെ ആഹ് ഒര് ഷോപ്പ്ന്ന് മാത്രം കിട്ടുന്ന കമ്പനി മര്ന്ന്കള് എയ്ത അങ്ങനെ കച്ചോടം പുറത്ത് അപ്പുറ്ത്ത് ഇപ്പറ്തും വേറെല്ലാ മെഡിക്കൽ ഷോപ്പ്ക്ക് ഇത് പോകാതെ അത് സ്വന്തം മെഡിക്കൽ ഷോപ്പിലോട്ട് തന്നെ ഈ മരുന്നുകൾ വാങ്ങാൻ നമ്മൾ എത്തിപ്പെടുക അങ്ങനെയുള്ള ഈ അവിടെയുള്ള മരുന്ന് കടക്കാരും ഈ ഹോസ്പിറ്റലിൽ - ഹോസ്പിറ്റലിന്റെ ഡോക്ടറും തമ്മിലുള്ള കച്ചവടം ക്ലിനിക്ക്‌
അത് തന്നെ ഞാൻ പറഞ്ഞത് നമ്മളെ ഈ നാട്ടിലെ- വലിയ വലിയ ഭക്ഷണശാലകളുടെയും ഹോട്ടലുകളുടെയും പിന്നെ- വലിയ വലിയ കമ്പനികൾ ഈ എയർ പൊല്യൂഷന ജലമലിനീരണംങ്ങൾ നട- വലിയ വലിയ കമ്പനികളുടെ ഒക്കെ മുതലളിമാരി തന്നെയായിയിരിക്കും ഈ ആശുപത്രിയുടെയും മുതലാളിമാര് അപ്പൊ ഇതിന് രണ്ടിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനും അവര് നമ്മളെ ഹെത്തിൽന്ന് നമ്മള് എന്ന് വെച്ചാ - നമ്മള് ഹെൽത്തിൽ നിന്ന് അവർ ഭയങ്കരമായിട്ട് ലാഭം ഇണ്ടാക്കുന്ന ഒരു സമുദായമാണേ - ആശുപത്രി മൊതല് മുതലാളിമാർ എന്നുള്ളത് അല്ല അവർ തന്നെ നമുക്ക് രോഗം തരുന്നത് അവർ തന്നെ അത് ചികിത്സച്ച് മാറ്റും യാണ് പിന്നേ അവർ തന്നെ രോഗം തരിക പിന്നേ അവർ തന്നെ ചികിത്സിക്കുക ഇതൊരു ഒരു ചെങ്ങല മാതിരി ഇങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്
അത് അതാണല്ലോ പണ്ടെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അത് മതി അവിടെ ഇവിടെ ഒന്ന് രണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അന്ന് അതിനുള്ള അന്ന് അവർക്ക് അത്രേ ഉള്ളൂ ഈ പ്രവറ്റ് ഹോസ്പിറ്റലക്കുള്ള കച്ചവടങ്ങളും ആ കച്ചവടം തന്നെ വേണെങ്കിൽ- പറയാം ഇപ്പൊ അതാണല്ലോ ഇറക്കുന്നത് അത്ര ഉണ്ടന്ന് പക്ഷെ ഇന്നത്തെ കാലത്ത്- നമ്മളെ ഫുഡ് രീതികളും പല രീതികളും മാറിക്കൊണ്ടിരുന്നു നിങ്ങൾ നേർത്തെ പറഞ്ഞ പോലെ തന്നെ മലകളും കുന്നുകളും എല്ലാം ഇടിച്ച് തകർത്തു അതിന്റെയൊക്കെ ഭാഗമായിട്ട് രോഗങ്ങള് കൂടുവാ അപ്പൊ ഇവരും ഓരോന്ന്- പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ ഇട കച്ചവടം കൂടതല്ലേ ചെയ്യുന്നത് അല്ലെ അങ്ങനെയല്ലേ
ആഹ് അതാ പറഞ്ഞത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ആളുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് - ഇതിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പ്രൈവറ്റ് ആശുപത്രികളാണ് സ്വകാര്യ ആശുപത്രികളാണ് അവര് ആശ്രയിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാല് അതിന് ഒന്നാം ഉത്തരവാദി നമ്മളെ സർക്കാര് തന്നെയാണ് അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യമായിട്ട് എടുക്കുന്നില്ല അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ വളരെ വലുതാക്കുന്നില്ല അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സൗകര്യങ്ങള് കൊടു- പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറുകയാണ് അത് അതാണ് ഈ സ്വകാര്യ ആശുപത്രികൾ കൂടാൻ കാരണം
അത് അതും അതും മാത്രല്ല വേറെ കാര്യയെന്ന് പറഞ് കഴിഞ്ഞാല്- ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളില് ഇപ്പൊ ഒട്ടുമിക്ക സൗകര്യങ്ങളും ആയി വരുന്നുണ്ട് അതിന് ആളുകൾ കൂടുതലാണ് അപ്പൊ അവിടെ നമുക്ക് വെ്റ്റിംഗങ് വെരുവാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാരുടെ അടുത്ത് പൈസ ഉണ്ട് അപ്പൊ അവർക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല എന്റെറെ രോഗം എന്താണോ എന്ന് കണ്ടുപിടിച്ച് അതിന് നമ്മള് ഇപ്പോൾ സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാ പറ നിങ്ങൾ അഞ്ചു- ദിവസം ഈ മരുന്ന് കുടിച്ചിട്ട് വെരി എന്നിട്ട് കൊറവില്ലെങ്കിൽ നമുക്ക് നോക്കാം പക്ഷെ അതല്ല ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാ- നേരെ വന്നിട്ട് നിങ്ങള് ഇനിയും ഇനിയും ചെക്കപ്പ് ഒക്കെ- ഒപ്പടുക്കുക എന്താണോ അതിനുള്ള രോഗം അത് അതിനുള്ള എമൗണ്ട് പോലെ ഈടാക്കുക എന്നിട്ട് ഡയറക്ട് നമുക്ക് അപ്പോ ചെല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്നും ഐ സി യുവിൽ ഒഴിവില്ലെങ്കിൽ- ഒത്തിരി സീരിയസ് ആയ ആൾക്കാരെ മാത്രം ഇട്ടിട്ട് അല്ലാത്തോലെ അഡ്ജസ്റ്റ് ഈ കൊറോണ ടൈമിലെല്ലാം ചെയ്ത പോലെ- അങ്ങനെ ചെയ്യും പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലില് അങ്ങനെയല്ല നമ്മള് പൈസ എണ്ണി കൊടുത്താല്- നമുക്ക് വേണ്ടത് അവര് നമ്മള് സാറ്റിസ്ഫൈഡ് നമ്മളെ ആൾക്കാർക്ക് എന്താ വേണ്ടേ നമ്മളെ ബോഡി നോക്കുക എന്നുള്ളത് അത് ഇവര് കൂടുതലായിട്ട് സർവീസിലൂടെ തരുന്നുണ്ട്ന്ന് ആൾ ക്കാർക്ക് തോന്നാണ് തരുന്നുണ്ടായിരിക്കും പൈസ കിട്ടണേയല്ലേ
അത് പറഞ്ഞപ്പോളാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് നമ്മള് പണ്ടത്തെ കാലത്തുള്ള ആ- ഗവൺമെന്റ് ഹോസ്പിറ്റൽ സർക്കാർ ആശുപത്രികളുടെ ഇപ്പത്തെ കാലത്തെ സർക്കാർആശുപത്രികളുടെ മുമ്പിലുള്ള- ജനങ്ങളുടെ വഴി കണ്ടിട്ടുണ്ടോ ഞള് പണ്ടത്താ കാലത്ത് ആളുകള് കൊറവായിരുന്നു ഇപ്പത്തെ കാലത്ത് വലിയ വരികളാ വ എല്ലാ സർക്കാർ ആശുപത്രികളുടെ മുമ്പിലും വലിയ വരികളാ അതാണ്പ്പം ഒന്നാമത് പർഞ്ഞത് ഞമ്മള് രോഗങ്ങള് കൂടിയിട്ടുണ്ട് ഇന്നത്തെ കാലത്തെ പല പല പുതിയ രോഗങ്ങളാപ്പം ഓരോ ദിവസവും കൊ കൊന്നുകൊണ്ടിരിക്കുന്നു ആളുകള് മരിക്കുന്നു വീണ്ടും പുതിയ രോഗം വരുന്നു അതിലും ആള് ളുകള് മരിക്കുന്നു വീണ്ടും പുതിയ രോഗങ്ങള് വരുന്നു അതിലും ആളുകള് മരിക്കുന്നു
ആളുകൾ മരിക്കാൻ വേണ്ടിയുള്ളോരോ രോഗങ്ങളെന്ന് വാണെങ്കി പറയാ പനികളെന്നെ നിപ്പ ഡെങ്കി എന്നെല്ലാം പർഞ്ഞ് പുതിയ പനികള് നിപ്പെല്ലാം വന്ന് ഡെങ്കിയെല്ലാം പിന്നെ പണ്ട് മുതലേ ഉള്ളതാണ് എലിപ്പനിയൊക്കെ ഈ നി പ്പങ്ങനോരോ പനികള്
പ്പ പുതുതായിട്ടൊരു ഷിഗല്ല ന്നൊരു രോഗം വന്നിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ടോ അതാണ് ഡെയ്ലി ദിവസം ദിവസേന പുതിയ പുതിയ രോഗങ്ങൾ വെര്യാന്നാ പർഞ്ഞത് ജ്ജിതിനൊക്കെള്ള മരുന്നുകള് ഇവര് പെട്ടെന്ന് കണ്ടു പിടിക്കും പ്രൈ ഈ സ്വകാര്യ ആശുപത്രി പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് അതാണ് ഇൻക്കൊര് ആശ്ചര്യമായിട്ട് തോന്നുന്നത് കാരണം ഇവര് രോഗം വെരുമ്പോത്ത്ന് അതിനുള്ള മരുന്നുകള് പെട്ടെന്ന് കണ്ടു അത്നെ പ്രതിരോധിക്കാനുള്ളത് ന്ന്ട്ടത് കച്ചോടമാക്കിട്ട് വാ വലിയ വലിയ തുകയൊക്കെ ചോ ആ പൈസക്കെ കൊടുക്കും ആ വലിയ വലിയ കമ്പനികൾക്ക് അങ്ങനൊക്കെ അതൊക്കെ ഒരു കച്ചവടായിട്ട് ഫുൾ ഇപ്പം ഔ എന്തെന് ആശുപത്രി മേഖല അതായ സാമ്പ ആരോഗ്യ മേഖലന്ന്ള്ളത് ഒരു ഭീമനായിട്ട് കച്ചോടമായിട്ട് മാറിയിട്ടുണ്ട്
അതെ പിന്നെ അത് ഇ ഇപ്പോ ഓരോ ജില്ലകൾലും നിങ്ങൾ നേര്ത്തെ പർഞ്ഞ പോലെ ഓരോ മെഡിക്കൽ കോളേജുകൾ ണ്ടെങ്കിൽ പോലും അവിടെയൊന്നും പ്പെത്രേണ് ക്യൂ വെര്ന്നത് കെടക്കാൻ ബെഡില്ലായിട്ട് നെൽത്ത് കെടക്കുന്ന ആൾക്കാര് വെരെണ്ട് അതാണ് അത്രേം രോഗികൾ കൂടി പിന്നെ ങ്ങള് നാർത്തെ പർഞ്ഞ പോലെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ഏ ഒരു കുത്തക എന്നു വാണെങ്കി പറയാലോ ഏഹ് ഓരോ കാര്യങ്ങക്ക് അവര് മെര്ന്നിന് ഇപ്പോ ഓ സർക്കാര് കൊടുക്കുന്നേക്കാളും സർക്കാര് ചെൽപ്പോ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടായിരിക്കും കൊടുക്ക കൊറോണ സമയത്ത് വാക് ഘട്ടം ഘട്ടായിട്ട് പക്ഷെ പ്രൈവറ്റങ്ങനല്ല സ്പോട്ടിലോട്ത്ത്ണ്ട് ഓൽക്കത് എമൗണ്ട് കൊട്ത്തോല് വാങ്ങിക്ക്‌ന്ന്
അപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടിണ്ട് ഇപ്പഴത്തെ ആളുകളുടൊ ര് ചിന്താഗതി വെര്ന്നേന് ഒരു വ്യത്യാസണ്ട് കാരണം അവര്ക്കെ വിശ്വാസം അവർക്ക് ഈ പ്രൈവറ്റ് അതായത് സാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ഡോക് ഡോക്ടർമാര് എന്തെങ്കിലും എഴുതി കൊടുത്താല് അവർക്ക് ഭയങ്കര വിശ്വാസാ പക്ഷെ അവർക്ക് ഇതേ സാ മിക്ക ആശുപത്രികളുടെ സംശയമായിരിക്കും ഭയങ്കര സംശയങ്ങള് അവര് ഇതൊരു ഒരു മൈൻഡ് സെ തന്നെ അവര് ക്രിയേറ്റെയ്തെച്ചിട്ടുണ്ട് കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റല് വന്നാല് അവര് നല്ലത് മാത്രേ നമ്മക്ക്‌ ജീവിതത്തിലുള്ള പൈസ കൊറേ കൊടുക്കുന്നത് കൊണ്ടെ പക്ഷെ സർക്കാരാശുപ പൈസ കൊ കൊറവായത് കൊണ്ടെ നല്ലത് തെരില്ലാന്നുള്ളൊര് ഒര് മാനസിക സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പത്തെ സമുദായം ന്ന്ള്ളത്
ആ പൈസ കൊട്ത്തയ്ഞ്ഞാല് ഓര് നോക്ക്‌ണേല് നമ്മളെന്തോ ഓവറായിട്ട് നമ്മളെ കൺസറേഷൻ ചെയ്യ്ന്ന്ണ്ട് ന്ന്ള്ള തോന്നലാണ് അവടെ നമ്മള് ഫ്രീയായിട്ടാൺല്ലോ അപ്പൊ അവരാ രീതിക്ക് നോക്കുംന്ന്ള്ളൊര് ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിന്
ആ എനിക്കിന്ന് പറയാള്ളത് നമ്മളെ സർക്കാര് ഇനിയും സർക്കാർ ആശുപത്രികളിലേക്ക് ഭയങ്കരമായി കൂടെ ആ ആഴന്ന ഇറങ്ങണം എന്നുള്ളതാണ് കാരണം അത് വളർത്തിയെടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളി ഇനി ഇല്ലാതാക്കണം അത് കൊറക്കണം പ്രൈവറ്റ് ഹോസ്പിറ്റലുകള് ഈ വിഷയത്തിൽ ഇനിയും കുറെേ സംസാരിക്കാനുണ്ട് നമുക്ക് ഇനി പിന്നീട് ഒരിക്കലൽ സംസാരിക്കാം
ഓക്കെ ഓക്കെ